ഇപ്പൊ വിളിച്ചതാ ഹലോ.
ആഹ് കേക്കാകൂ.
ആഹ് കേൾക്ക്ണ്ട്.
ആഹ് ശെരിയാ എന്തൊക്കെണ്ട് വിശേഷം സുഖാണോ.
ആഹ് സുഖം ഇപ്പം വിൾച്ചിക്കെന്നെ.
ആഹ് വിളിച്ചിരുന്നു അന്നേരം കട്ടായി പോയി.
ഞാൻ കൊറെ ഹലോ ഹലോന്ന് ഇങ്ങനെ പറയണ്ട് ആഹ്.
അവ്ട്ന്നൊന്നും കേട്ടില്ലായിര്ന്ന്.
ആഹ് പിന്നെ വേറെന്തൊക്കെ മഴണ്ടോ.
ആഹ് ഇന്ന് വല്ല്യ മഴയില്ല ഇന്നലെക്കെ മഴയായിര്ന്ന്.
ആഹ് അതന്നെ ഇവിടിയു അതന്നെ. കാറ്റിങ്ങനെ അടിക്ക്ന്ന്ണ്ട് പിന്നെ. ഭക്ഷണക്കായോ.
ആഹ് ഭക്ഷണം രാവിലത്തെ കഴിഞ്ഞു ഉച്ചക്കത്തഒക്കെ.
ആ ആഹ്. പിന്നെ വേറെന്തൊക്ക്യാ. ഇല്ല എടുത്തോണ്ടേരിക്കുന്നേ ഉള്ളൂ.
ആഹ്.
പിന്നേ ഭക്ഷണം രാവിൽത്തൊക്കെ തിന്ന് മക്കള് കളിക്ക്ന്ന്.
ഉം മക്കക്കൊക്കെ എന്തോ പ്രായൊണ്ട്.
ചെറിയ മക്കളാ ഒരാള് അഞ്ചാം ക്ലാസില് ഒരാള് മൂന്നില്. ഒരാള് രണ്ട് ര രണ്ട് വയസ്സ്.
ആഹാ.
മൂന്നാളും കളിക്കിന്ന് ഞാറാഴ്ചയല്ലേ ക്ലാസില്ല. ഉം പിന്നെ?
എന്ത് രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ?
ദോശേം പിന്നെ മുട്ടക്കറിയും.
ആ ഇവിടെ പാലപ്പോം മുട്ടക്കറിയും ആര്ന്ന്.
ആ ആ പാലപ്പച്ചാല്?
എന്തോ?
ഉം ഹലോ പാലപ്പന്നച്ചാ എന്താ?
പാലപ്പം പറഞ്ഞാ മറ്റേ കുഴിഞ്ഞൊരു പാത്രത്തില് ഉണ്ടാക്കത്തില്ലേ ഇങ്ങനെ കറക്കി ചുറ്റി
ആ ആ ആ അയ്ന് ഇവ്ടെ വെള്ളപ്പന്നറ്യാ.
ആണോ ആഹ് ആഹ്. ഇവടെ പാലപ്പന്നാ പറയ്ന്നേ.
പിന്നെ? വേറേന്തൊക്കെ വായ്ക്കേണ്ടോ?
ആ ഇല്ല ഞാനിപ്പം കോച്ചിങ്ങിനൊക്കെ പോവ്ന്ന്ണ്ട് പി എസ് സിടെ.
യാ കൊറേ പഠിക്യാണ്ടാവുല്ലേ?
ആ അതിന്റെ പൊറെകെനി ഇങ്ങനെ കൊറച്ച് ഒന്ന് രണ്ട് വർഷം കൊണ്ട് അയ്ന്റെ പൊറകിനാ.
ആ കിട്ടാൻ ഭയങ്കര പണിയല്ലേ?
ആഹ് പ്രിലിംസ് കിട്ടും മെയിൻസ് കിട്ടാൻ പാടാ.
ആഹ് ആഹ്.
ആ പിന്നെ മക്കള്ടെ കാര്യം കൂടെ ഒക്കെ നോക്കി ഇന്റെ പഠിക്ക്യാനൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല.
ആഹ് ആഹ്. പിന്നെ?
ഡിഗ്രി ഏതാ എട്‌ത്തേ?
ആ ഡിഗ്രി ഞാന് ഇംഗ്ലീഷ് ആര്ന്നു.
ആഹ് ആഹ്. പിന്നെ? ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞാന് അറബി ട്ടി ട്ടി സി കഴിഞ്ഞ് ക്ക് പക്ഷെ എൻക്കും കിട്ടീക്കൊന്നുംല്ല.
ആഹ്. ആ കുഞ്ഞും ഉണ്ടല്ലോ അപ്പം പോവാനൊക്കത്തില്ലല്ലോ.
ഇല്ലല്ല.
ഉം.
പിന്നെ അമ്മള് തെരക്ക്കളായില്ലേ കുടുംബായില്ലേ.
ആ അതെ ഞാനിത് മക്കളെ രണ്ടിനേം സ്കൂൾ അയച്ചിട്ടാ പി എസ് സിയുടെ നോക്കാന്ന് വിചാരിച്ചത് അതുവരെ കുറെ നാള് കൊണ്ട് മക്കളിങ്ങനെ അംഗനവാടി പോകുന്നടം വരെയും പോയില്ല.
ആഹ് ആഹ്.
പിന്നെ ഇളയാള് സ്കൂള് എൽ, കെ, ജി, ചേർത്ത് കയ്ഞ്ഞപ്പോ ഞാൻ പിന്നെ കോച്ചിങ്ങിന് പോയി.
ആ ഇനിങ്ങനെ ശ്രമിച്ച് കിട്ട്യാ ഭാഗ്യ കാരണം പിന്നെ
ആ ആ ഇനി ചെലപ്പോ കിട്ടാൻ ചാൻസ് ഇണ്ട് ഭരണം മാറീലേ?
മ്.
പിന്നെ?
എന്നാലും അവര് പറയുന്ന മാർക്ക് വേണ്ടായോ അതിന് നമ്മള് പഠിച്ചേ വെക്കൂ.
ആഹ് അല്ല മറ്റത് പിൻവാതിൽ കൂടെ അധിക നിയമണ്ടാ പൈസ കൊട്ത്തിട്ടും അങ്ങനെയൊക്കെ ഫീസ് കിട്ടീട്ടും വല്ല്യ കാ ആഹ് ഞാൻ ഒര് വട്ടം രണ്ട് വണ്ടംന്റെ എഴ്തീക്കി.
ആഹ് ആഹ്
പിന്നെ എൻ്റെ അനീയത്തി ഗവൺമെന്റ് സ്കൂളില
ആഹ് ആഹ് എക്സാം എഴുതി കെറിയതാണോ
അല്ല ഫസ്റ്റ് മാനേജ്മെന്റ് ആയിട്ട് കേറിയെ പിന്നെ- എക്സാം പിന്നെ പി എസ് സി എഴുതിട്ട് കിട്ടി
ആഹ് ആഹ്
പിന്നെ
പിന്നെ എന്താ കൊച്ചി- ആഹ് ഇല്ല അങ്ങനെങ്ങും പോവാറില്ല ഇപ്പൊ കൊറയായി
ഇല്ല അല്ലെ പിന്നെ-
ആഹ് അതെ ആഹ് അതെ അവരുടെ വെക്കേഷനും- പോവാന്നും പറഞ് ഇങ്ങനെ ഇരിക്കും പക്ഷെ അന്നേരം ഒന്നും സമയം കിട്ടത്തില്ല അന്നേരം ഓരോ കാര്യത്തിന് അങ്ങ് നടക്കും ഉം ഉച്ചക്കലത്തേക്ക്ക്കെ എന്താ സ്പെഷ്യല് എന്തോ
വണ്ടി ഓടിക്കുവോ
ആഹ് ഓടിക്കും ഓടിക്കും
ഉം ഉച്ചക്ക് ഇതുണ്ട് കോഴിയുണ്ട്
ആഹ് ആഹ്
ഇനി പൊരിക്കണം
ആഹ് മീനൊന്നും ഇല്ലേ മീൻ കിട്ടുന്നില്ലേ ഇപ്പ
മീന് ഇവിടെ ഭയങ്കര വെലയാ
ആഹ് ആഹ്
ഇപ്പോ പിന്നെ കടലിലൊന്നും പോന്നില്ലന്നൊക്കെ പറയുന്നു ഉം മത്തി വാങ്ങണേ തന്നെ നല്ല പൈസയ അതിലും നല്ലയാ കോഴി വാങ്ങുന്നത് വിചാരിച്
ആഹ് ഇവിടെയും കോഴിക്ക് വെല കൊറവ പക്ഷെ ഇപ്പൊ എന്തോ കൊഴപ്പം ഇതൊക്കെ- ചിക്കന് എന്തോ കോഴിപ്പനി പക്ഷിപ്പനി എന്താണൊക്കെ ഉണ്ടന്നൊക്കെ പറയുന്നു
നേരാ
ഉം അങ്ങനെ പറഞ് അതോണ്ട് ഞങ്ങള് പിന്നെ മത്തി തന്നെ മേടിച്ച് ആഹ്
പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കോ?
ആഹ്‌ ഒരു അത്യാവശ്യം ഒത്തിരിയങ്ങ് സ്പെഷ്യൽ ഒന്നും അറിയത്തില്ല ഇല്ല എങ്കിലും അത്യാവശ്യം കഴിക്കാനും ജീവിച്ചു പോകാനുള്ളതൊക്കെ ഉണ്ടാക്ക
ആഹ്‌ ആഹ്‌
ഉം
പിന്നെ വേറെന്തൊക്കെയാ
വേറെന്തൊക്കെയാ എന്തേ പോ- അടുത്ത ഇല്ല ഒരു ഒരു മണിക്കൂർ പോയി കഴിഞ്ഞ ഒണ്ട്
ആഹ്‌ ആഹ്‌
ആഹ്‌ പോയിട്ട് കൊറെനാളായി.
ആഹ്‌ ആഹ
അവിടെ എങ്ങനെയാ യാത്രയൊക്കെ പോവാറുണ്ടോ?
ഇവിടെ ഉം വെക്കേഷനൊക്കെ പോകും. ദൂരെന്ന് വെച്ചാ അങ്ങനെ പോക്കില്ല ഊട്ടിയില് മൈസൂര് അങ്ങനെയക്കെ പോകും പൊറം രാജ്യം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല
ആഹ് ആഹ് ഫുഡൊക്കെയാ എന്തൊക്കെ വെക്കാനറിയാം സ്പെഷ്യല് എല്ലായാക്കും ആഹ് ആഹ് ഹാ നമുക്കിതൊന്നും അറിയത്തില്ല ബിരിയാണിക്കെ- അത്യാവശ്യം വെക്കും ചോറ് വേറെ കറി വേറൊയിട്ട് വെക്കും അല്ലാതെ മിക്സ് ആക്കി മറ്റേ ദമ്മടത്തില്ലേ അതൊന്നും നമ്മുക്ക് അറിയത്തില്ല.
അറിയില്ലല്ലേ
ഇല്ലല്ല പിള്ളാരെ പറ്റിക്കാൻ വേണ്ടി മറ്റേതിഹ് ചോറും കറിയും ആക്കി വെക്കും.
ആഹ് അതനെ കോയി നെറച്ച് പൊരിക്കും എപ്പങ്ങനെയെക്കെ
ആഹ് നമ്മക്ക് അതൊന്നും അറിയത്തില്ലഹ്ഹ്ഹ കടേ പോയി മേടിച്ചു കഴിക്ക് ഹ്ഹ്.
ആഹ് അത് എന്ത് ഞങ്ങളൊറ്റയ്ക്കാണെങ്കിയധികം ഹോട്ടലിൽനിന്നൊക്കെ ഭക്ഷണം കഴിക്കും പെഷല്ണ്ടെങ്കില് ആരെങ്കിലും വരുന്നുണ്ടെങ്കില് കൊറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെഷൽ ഉണ്ടാക്കും.
ആഹ് ഇവിടെ നമ്മുക്കടുത്ത്. ത്ത് മന്തിക്കടയെക്കെ ഇഷ്ടം പോലൊണ്ട് മന്തി കഴിക്കാൻ തോന്നമ്പോ കടയിലോട്ടങ് പോയി കഴിക്കും.
ആഹ് അതന്നെ ഹ്ഹ് രസാ. പോയി എപ്പോങ്കി നമ്മളന്നെ സ്ഥിരായിട്ട് തിന്ന് ഇവ്ടുന്ന് തിന്ന് പൊറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോ രസാ
ആഹ് ഇത് ഞാനങ്ങനെ പൊറത്ത് പോയി കഴിക്കത്തില്ലായിന്ന് ഇപ്പൊ ഈ കോച്ചിങ്ങിന് പോയപ്പം ഫ്രണ്ട്സുവായിട്ടക്കെങ്ങനെ പോയി അങ്ങനെ ആഹ് പൊറത്തൊക്കെ പോം
ആഹ് ആഹ് പിന്നെ
പിന്നെ ന്താ
ആ ഭാഗത്തെങ്ങനെയ കൃഷി രീതിക്കെ കുരുമുളകാണോ
ഇവിടെ കപ്പ വാഴ ഒക്കെ
കുരുമുളകൊന്നുല്ല
കുരുമുളകായിട്ടങ്ങനെല്ല പിന്നെ കുറ്റി കുരുമുളക് ങ്ങനെ വീട്ടി വളർത്തിന്നൊണ്ട് ഒരു രണ്ടോ മൂന്നോ മൂടേ ഒള്ളൂ അല്ലാതെ കൃഷിയായിട്ടില്ല.
ഇല്ലല്ലേ
ആഹ് അവിടൊക്കെന്തുവാ കാപ്പിയില്ല.
ഇവിടെ മെയിന് കാപ്പി ഞങ്ങള് കാപ്പിന്റെ നടുവിലാ കാപ്പി തോട്ടത്തിന് നടുലാ പെര പിന്നെ ഇടക്കെടക്ക് കുരുമുളക്ണ്ടാവും റബ്ബറ്ണ്ട്
ആഹാ
അതെക്കെ
ആഹ് ഇവിടങ്ങനെ വല്യ കൃഷില്ല നമ്മള് വീട്ടിൽ ചെയ്യുന്ന ഈ വാഴ കപ്പ അങ്ങനുള്ളതൊക്കേ ഒള്ള് അല്ലാതൊന്നുല്ലാഹ്
ഇപ്പൊ പണിക്കാരെ കിട്ടാക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇച്ചാച്ചില്ലേ അയിന്ക്കണിക്ക ഈ വക്താക്ക് കണക്ക്
ഓരോത്തരോട്ടം ഓ വിളിക്കുമ്പം വരുവോ
ആഹ് ഓര് വിളിക്കുമ്പോ അമ്മള് വണ്ടിക്കൂലിം കൊടുക്കണം പിന്നെ ഒരു മണിക്കൂറിത്തറ പൈസന്ന് ണ്ടാവും
ആഹാ
ഇവിടുക് പണിക്കൊന്നും കിട്ടാനില്ല
ആഹാ അന്നിട്ടങ്ങനെ കാപ്പി കാപ്പി കുരു എടുത്തിട്ട് വിക്കുവോ
ആഹ് ആഹ് കാപ്പി കുരു നല്ല ചോപ്പ് കളറാവുമ്പോ അത് പറിക്കൂ
ആഹാ
എന്നിട്ട് ആ സമയത്ത് നല്ല വെയിലേരിക്കു
ആഹാ
അത് വേലത്തിട്ടൊണക്കീട്ട് ഉണ്ടയാക്കിട്ടും കൊടുക്കും എല്ലാണ്ട് പരിപ്പായിറ്റും കൊടുക്കും
ആഹാ
കൊറച്ചമ്മളാവശ്യത്തിനെടുക്കും
ആഹ് അവർ തൊണ്ടായിട്ട് കൊട്ക്കും. പരിപ്പായിട്ട്ന്ന് പറിമ്പം നമ്പള് എന്താത് ഒണക്കിട്ട് പൊറത്തേത് കളയവോ?
ഈ തൊണ്ടോ?
ആഹ്
അത് ബില്ല്ന്നല്ലേ പൊടി
ഓ മില്ലില്ലാ ആഹ് ആഹ്ആഹ്
പിന്നെ കൊണ്ടേയ്ക്കെ കൊടുക്കുമ്പം ഇപ്രാവശ്യം കാപ്പിക്കല്ല വെലണ്ട്.
ആഹ് ആഹ്
ഒരു കിലോനെ ഉണ്ടക്കന്നെ ഇരുന്നൂറുപ്പ്യന്റെ മേലെണ്ട്
ആഹ് ആഹ് എന്ന്ട്ട് അതെന്താ എന്തോ ചെയ്യും അയിന്റെ തൊണ്ടെട്ത്ത്?
തൊണ്ട് തൊണ്ടന്തിനാ ഉപയോഗിക്കാന്നറിയില്ലാ. അയിലെ കുരുവാനമ്മൾ ഉപയോഗിക്കാ.
ആഹ് ആഹ് അത് ചുമ്മ അങ് പൊടിക്കത്തേ ഒള്ളോ ഒണക്കി
ആഹ്. ഒണക്കി പൊടിക്കും. വർക്കും വർത്ത് വർത്ത്ട്ട് കറുപ്പുകളറാ ഉം. അല്ല ഫസ്റ്റ് ഒണക്കും, എന്നിട്ട് വറക്കും, എന്നിട്ട് പൊടിക്കും. എന്നാലേ കറുപ്പ്‌ കളറാവുള്ളൂ പിന്നെ? വേറെന്താ?
വേറേ, വേറെന്താ ഇങ്ങനൊക്കെ പോവ്ന്ന്.
ഏഹ്
ഉം. ജോലിയൊക്കെ കഴിഞ്ഞി ഇരിക്കുവായിരുന്നോ
ഇല്ല. അ ഇടക്ക്കൂടെ ഇങ് എടുക്കണം.
ആഹ്. ഒര് ചെറിയൊരു വെയില് വന്ന്. എന്നാലും കോളു ഒണ്ട്.
ആഹ്. വെയില് വെരുമ്പം വിചരിക്കും പിന്നെ ആറിടാന്നൊക്കെ ഡ്രസ്സൊക്കെ ക്ഷെ അമ്മള് ആറിട്ട് ഈ ആറീട്ടിങ്ങി പോരുമ്പേക്ക് മഴ പെയ്യും.
ആഹ്. ഞാൻ ഡ്രെസ്സെല്ലാം വാഷെയ്ത് ടെറസികൊണ്ടിട്ടു. കാരണംഏത് നിമിഷവും മഴപെയ്യാമല്ലോ
ആഹ്
ഉം. കുഞ്ഞെ കൊട് കു കു കുഞ്ഞുങ്ങടെല്ലാം യൂണിഫോമൊക്കെല്ല്യൊ
ആഹ് ആഹ് എന്നാ ശെരി.
ആഹ്. ശെരി ഓക്കെ.